എന്തിനെ പറ്റ്യാ
ഹലോ ആഹ് എന്തൊക്കെയുണ്ട്?
ഹലോ
ആഹ് പറഞ്ഞോളൂ കേൾ
ഹലോ
ഹലോ കേൾക്കില്ലയാ ഞാൻ കേൾക്കുന്നുണ്ട് പറഞ്ഞോ. കമ്പിളിപ്പൊതപ്പ് ആഹ് പറയൂ
ഹലോ
പറഞ്ഞോളൂ പറഞ്ഞോളൂ
കേക്ക്ന്നില്ലേ?
കേൾക്ക്ണ്ടോ? ഹലോ
ആഹ് ഹലോ കേക്കണ്ട് കേക്കണ്ട് ആഹ് ഹലോ കേക്ക്ണ്ട് എവിടെയാണ്?
വീട്ടിലെന്നെ വേറെ എവിടെ പോവാനാ എന്തായി ചായ കുടിയൊക്കെ കഴിഞ്ഞോ?
ഓഹ് ചായകുടി കഴിഞ്ഞു ഇങ്ങളെ ചായ കുടി കഴിഞ്ഞോ? ഹലോ കയ്ഞ്ഞില്ലിയാ മക്കള് എവിടെ പോയി
കളിക്കാൻ പോവുന്നാണെ ഈ സമയം ആവുമ്പോ വെരേ ഇല്ല ഈ സമയം മഹരിബാങ്ക് ഇങ്ങട് കൊടുത്താ കൊടുത്താ ഇങ്ങട് വരും.
ആഹ് അപ്പൊ നല്ല ഒച്ചേം വിളിം നായട്ടാവൂല്ലേ
ആഹ് അപ്പൊ നായാട്ടിന്റെ അപ്പറത്താ അപ്പൊ അതിന് മേലെ ഇള്ളെ. ചായ വേണോ ബാത്റൂമിന് കച്ചറാവും അടി മേലെഴുകാൻ
ആ പിന്നെപ്പ ചോറിനയാ
ചോറ് ഇതാ ആ സമയത്ത് ഏഴരാ ആ സമയത്ത്ന്നെ ഒക്കെ കഴിയും ഏഴര ച
ഒല്ല ഒന്നായിട്ട് കഴ
ആ ഒന്നായിട്ട് അവ്ടെ കഴിയും ചായന്റെ കഴിഞ്ഞ പിന്നെ അവിടുന്ന് ങ്ങട്ട് നിസ്കരിച്ചു വന്ന് കാണ്ട് ചോറും തിന്നും പിന്നെ അങ്ങോട്ട പിന്നെ പഠിക്കാനും പോക്കും ആ ഏ എന്നാ മൂപ്പര് വരുമ്പോ ഒ എട്ടര ഒമ്പണി ഒക്കെ ആവുമ്പോത്തിന് കെടക്കും. ചെലപ്പോ ചെലപ്പോ നേരം വൈകും ട്ടോ പത്തര പത്തര ആവും ഇവിടെ തന്നെ നാട്ടി തന്നെ
ആഹ് ആഹ വീട്ടില ആരൊക്കെണ്ട്
വീട്ടിലിതാ ഞാനും എന്റെ രണ്ട മക്കള് മൂപ്പര്
ആഹ് വേറാരുല്ലാല്ലേ എന്തേം പണിക്ക് പോണണ്ടാ
ഓ കൊഴപ്പല്ല അങ്ങനെ പോന്ന് അവിടത്തെ അവിടെ എന്ത കാര്
ഏ ഇവിടെ മരുമകള്ണ്ട് മോനുണ്ട് മോന് മൂന്ന് കു ട്ട്യാള്ണ്ട് അച്ചണ്ട്. ഞാനും ഏ ഏ
വല്യ കുടുംബാണ് ല്ലേ
ആ മൂന്ന് ചെറിയ മക്കളുണ്ട്. നാല് വയസായതൊന്ന് ചായക്ക് രാവിലത്തെ ദോശ ഉണ്ടായിനി
അത ഇവിടത്തെ രാവില തന്നെ ഇ വിടെയും പറ്റാ പക്ഷെ ഇന്ന് രാവിലത്തെ ഇല്ല കഴിഞ്ഞു
കൊണ്ടര്ലില്ല
ആഹ ബേക്കറി ഞാൻ വല്ല കഴിപ്പി അത് നല്ല കാര്യാ. ബേക്കറി കൈ കൊണ്ടന്ന് കഴിഞ്ഞാ വയറുവേദന അനെ എവിടത്തെ അവസ്ഥ കയി പ്പിച്ചാലും പ്രശ്നാണ്.
അത് കണ്ടാ പിന്നെ അതന്നെ പറ്റുള്ളൂ
പക്ഷെ ഇവിടെ വലിയ ഇഷ്ടമല്ല ഇപ്പൊ ബേക്കറി എന്താ അത് ബേക്കറിന്റെ സമയത്ത്ല്ല ന്നാ ചക്കറി തിന്ന വെച്ചാല് അവക്ക് രാവിലെയക്കെ ഭക്ഷണൊക്കെ കഴിച്ച കഴിഞ്ഞാല് ഉച്ചക്ക് ഭക്ഷണം ആഹ
ജേച്ചി വരുമ്പോ ശീലം എന്ന ഒന്നാക്ക എന്തെങ്കിലുമ ഒക്കെ ഒന്ന് കൈ കൊടുക്കോ അത്രല്ല രാവിലെരു കച്ചറ യാണ് രാവിലെ കൊറച്ചുപേര ഒരു തിരിച്ചിലാവണേ അറിയാം ഒന്ന് ശരിയാവും ഏ
മഴയ ഉണ്ടോോയ്ിക്ക
ഇല്ല ഇല്ല ഇന്ന് നല്ല വൈലാ യിരുന്നു
ആഹ് ഇവിടെ അങ്ങനെ തന്നെ നല്ല വല
കുറവാണല്ലപ്പല്ലക്ക പ്രാവശ്യം ആദ്യം കൊറച്ച ദിവസം കൊണ്ട് പെയ്തു
ആഹ വിളിച്ചൊരക്കന്നെ പറയും മഴ ഇല്ല വിള ഒക്കെ പറഞ്ഞ തന്നെ മഴല്ല
വരും വരും മോളെ ചെപ്പം എല്ലാം കൂടെ ആവൻ വരിക അഞ്ഞ എത്രണ്ണത്തിനണ് കൊണ്ടുപോകവോ
അടിച്ചനെ മല്ലാതൊക്കട്ടെ ആഹ അതന്നെ എന്തോ അധിക ആയ പേടിക്കണല്ലോ പട്ച്ചോനെ ഒന്നുല്ലാതെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ നിക്കട്ടെ
ആന്നേയ് മറ്റേത് അങ്ങനെ മഴ പെയ്തോണം വെയില അറച്ചോണം രാത്രി ത്ര് മഴയാലും പകല് കുറച്ച് വെയില് അങ്ങനെയൊക്കെ ഇപ്പൊ അതല്ല ഇപ്പൊ ഇന്നലെ ഇന്നൊക്കെ നല്ല വെയില ഇവിടെ എന്തൊക്കെ ഇ ഇപ്പ വെയിലിൻ്റൊക്കെയൊരു ചൂട് എന്താന്നാ
എന്താ ചൂട് ഞാനതാ പച്ചരി കഴുകണന്ന് വിചാരിച്ചിരുന്നേ ആ പക്ഷേ എനിക്ക് പനിച്ചണീച്ചന്ന് കൊണ്ട് ആ വെയില്ൽ കൊണ്ട കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ പിന്നെയും അഡ്മിറ്റ് ആവും ആ ഒര് അവസ്ഥല്ല അങ്ങനത്തെ വെയില് നല്ല വെയില് ഭൂമിയൊക്കെ വരണ്ട് കെടക്ക
സപ്പൊ അങ്ങനെ തോന്നും ഇങ്ങനെ വെയിലുണ്ടാവുമ്പോ തോന്നും കൊറച്ച് നേത്താണ് വെയിലെത്തിട്ട് വെയില് കൊള്ളണ്ടില്ലെനു
ആഹ് അതാണ് പക്ഷെ നേരത്തെ മഴപെയ്യോ ഇല്ലേ ആ ഒരു ചുറ്റുപാടിലായതു കൊണ്ട്
അച്ചല്പ്പൊഞ്ഞി നാലുസം മെലാകാ മതി എന്താച്ച അ വിതനത്തിലനും കർക്കടൊക്കെ പത്ത് ഇത് വെയിലുണ്ടാവുമല്ലോ
ആ എന്ന അങ്ങനെ ആ മിദനാണ് അങ്ങനൊണെങ്കിലേ ഇതിനാണോ എനിക്ക അറില്ല
ആഹ വിതനമാശാണ് വിതനം കർക്കടാണ് നിവരുന്നത് കർക്കടം
അത്ങ്ങളെ നിങ്ങളെവരോട് ചോദിക്കണം നല്ല ഞനക്ക്റിന്റെ അയിവാസിനോട് ചോദിച്ചാൽറിയണം
മഴയോട് മഴേണ്ടള്ള സമയണ ഇപ്പൊ പുദന കർക്കടവും ഉ ഇവിടെ ണ്ട് ലേശം കൊപ്പര കൊപ്പര പറഞ്ഞാല് കുലുങ്ങിയ കൊപ്പരേണ് മ്മടെ തൊണ്ടായതേ രണ്ട് നല്ല വെയ്ല്ട്ടിയാലാവും പ വച്ചിട്ട് വെട്ടാതൊക്കെയാണ് മഴ പെയ്യോ അറില്ല നല്ലോണം ഒണങ്ങിയതാണ് പൊളിക്കേണ്ട പണിയള്ളു പൊട്ടിക്കേണ്ടേ ആ കുടു കുടു പറരണതാണ് ഏ ത്രരിക
ആറല് ഏ
ആഹ അതെ രാത്രി എന്താ ചോറ
ണ്ടാലും കൊഴപ്പല്ല രാത്രിക്ക് ചപ്പാ
ആഹ അതെ
ചപ്പാത്തിക്കാരുണ്ട് ചോറാരുണ്ട്. ആ രണ്ടും വേണം
ആ ആ ഇണ്ടാക്കാനോ പാടില്ല ഉം ഞങ്ങള് രാവിലെ അതണ്ട് ബാക്കിണ്ടങ്ങിട്ട്ക്കോടും ഉ
ആ ഇപ്പം വല്യ വിഷയം ഇല്ലേ അത് ണ്ടാക്കി ണ്ടാക്കി വല്യ വിഷയം ഇല്ലാതായി മാറി അനെനക്ക് ർക്ക് വേണ്ടിട്ട് ആ അതാണ് എണ്ടെണ്ണ ആണെങ്കില ആ പാത്രങ്ങളൊക്കെ
ആഹ
കൈകി
ആ പത്തെണ്ണം ഉണ്ടാക്കുന്നും രണ്ടെണ്ണം ഉണ്ടാക്കുന്നത ഒക്കെ കാണും
ഒക്കെ കണക്ക് ന്നെ അത് ശെരിയാ വളരെ ശരി നാലക്ക ഇന്റെ ഭർത്താവിന് നാലെണ്ണം മറ്റവർക്ക് അതേമാതിരി മൂന്നെണ്ണം അത്രേ ഇ കഴിക്കുള്ളൂ
കൊഴ കൊയച്ചു ഫിജിലച്ചാതി
ആഹ് ഞാനിപ്പ അങ്ങനെ ചെയ്യല മാവേ രണ്ട ദിവസത്തിന
ഇന്നത്തെ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കി നമ്മള് ഉണ്ടാക്കണല് കുറച്ച് നേരത്തെ പൊറത്തേക്ക് എടുത്തച്ചാ മതി
എല്ലാ പൊറത്തേക്കെ എടുത്തച്ചാ അധികരു വെള്ളാരിക്കും ഇ ഞാൻ എന്തേല് മാവില് കൊറച്ച് വെള്ളം കൂടും അവൻ പിന്നെ മാവില് വെള്ളം കൂടിപ്പോയേ അന് പൊറത്തേ അല്ലല്ല തളച്ച വെള്ളത്തില
ആഹ അപ്പച്ചനത് കുറച്ചല് ഉറപ്പാ
ആ പച്ചെത്തി കുഴച്ച ഉറപ്പ അത് കിട്ടൂല അത് നന്നാവൂല്ലല്ലോ ചുങ്ങ കൊണ്ടക്കും ചുട്ട് വരുമ്പോ നന്ന ആ ആ അതെ പരത്താൻ സുഖം
കഴിക്കാൻ വെ വ ആ
ഉം അങ്ങനെണ്ടല്ലേ ഏ.
പിന്നെ എന്തെക്കെണ്ട്? വിശേഷങ്ങള് മുഹറൊക്കെ അങ്ങനെങ്ങട് കഴിഞ്ഞ
ഏ?
മു മുഹറൊമ്പതും പത്
ആ അതങ്ങട് കഴിഞ്ഞ് ഇനി ബാക്കി ഓക്കിയാ മതി. അവിടെ അടുത്തുണ്ടോ നമ്മളെ ആൾക്കാരുണ്ടോ അടുത്തൊക്കെ?
ആ ഉണ്ട്ണ്ട് കൊറച്ചങ്ങട് പോവണം ഒര് കൊറേന്നുല്ല്യ കൊറ ച്ചെള്ളൂ ഞങ്ങളെ അടുത്താരുല്ല്യ ഇവിടുന്ന് കൊറച്ചങ്ങ് മേപ്പോട്ട് കേറിയാലൊര് ആര് എട്ട് പത്ത് വീടൊണ്ട് അത് കഴിഞ്ഞാ പിന്നെല്ല.
ഞങ്ങള് ഞങ്ങള് തൊട്ടടുത്തന്നെണ്ട്. ഞങ്ങളെ തൊട്ടടുത്തന്നെ ആ ഏച്ചിയാണ്.
അന്റെ ചേച്ചിയാ ഉം ഉം ഉം ഇവടടുത്തൊന്നുല്ല. കൊറേയാണ്ട് ദൂരം പോവണം ആഹ പിന്നെർഞ്ഞ് ഏ
ത്രിക്ക് എന്താ ഭഷ്ണം?
ചോറ്ച്ച് ഇല്ലല്ല ഇവടെ മോൻ ചെൽപ്പ പറന്നാണെച്ചെലെദിസ് സണ്ടാക്കും ചെലേസ് ചെലപ്പോ വൈക്കൂലാളെ വൈകുന്നേരാവോളം വണി വൈന്നാ പിന്നെ വയ്യ.
അതന്നെ രാത്രി രാവിലെ വരെ നേരം വെളു
ഉം ആ രാവിലെ പിന്നെ എല്ലാം നടക്കും ആ ഉഷാർല് പിന്നെള്ളതോളൊക്കൊണ്ട് ഒപ്പിക്കും ഉം ആ പിന്നെ മ്മള് കൊറച്ചുണ്ടാക്കി അത് ബാക്കിയാവേം ചെയ്യൂ പിന്നെ വെച്ചാല്. ചെലസം കൊറച്ചാണെങ്കി തെയൂല്ല തന്നെ
ക്കാട്ടെ അപ്പൊ ആർക്കുംമ്മേണ്ട ഭക്ഷണം.
ചെല ദിസം വേണ്ടാ തോന്നും ഉം എന്തെങ്കിലൊക്കെണ്ടാക്കിയാ തിന്നു ചപ്പാത്തിയക്കെണ്ടാക്കിയാ തിന്നും പഷെ വയ്യ. രാവിലെ കഴിഞ്ഞാല് ഞാൻ അംഗനവാടി പോവും. കുട്ടികള് രണ്ടാളിന്റെ കൂടെ പോരും. ന്നെയോളാണെ എട്ടരക്ക് പോം ഏ?
അപ്പേരകുട്ടികള്.
ആ മ് മ മരോള് ഏട്ടരക്ക് പോവും. ഓള് പോട്ടോസ്റ്റാറ്റ് കടണ്ട്. അവടെയ ആ അപ്പ പിന്നെ വൈന്നേരാവുമ്പോ വൈക്കൂല. പിന്നെ വന്നാല് ഇപ്പൊ അംഗനവാടിലും നല്ല പണിയാ മോളെ കുട്ടികളോടൊക്കെ ഈ ഒച്ചയിങ്ങനെടുത്തിട്ട് അല്ലല്ല അൽപ്പറാണ്.
എന്റുമ്മേം ഹെൽപറാണ്.
ആ വൈചമാള ഇപ്പൊ പണ്ടത്തെ മാരിയല്ല ഇപ്പൊ കൊറെ പണിയാ അംഗനവാടില്.
ആ അതന്നെ ശരിയ പണ്ട് പണ്ട് ഇപ്പം ബിരിയാണിണ്ടാക്കലും ആ അതെന്നെ ബിരിയാണിണ്ടാക്കുന്നു.
ബിരിയാണി മാ- ത്രല്ല മോളെ രാവിലെ മുത്താറിപ്പൊടിയും അരിപ്പൊടിം തേങ്ങേ ശർക്കരല്ലാം കൂടിട്ടാണ്ട് അടണ്ടാ ഉം ഇപ്പ പഷെ ചെല കുട്ടികൾക്ക് വ രിഷ്ട്ടാണെ. ചെല കുട്ടികൾക്കിഷ്ട്ടല്ല പിന്നെ ഉം
ഓരോരോ കുട്ടികൾ നത് ഇഷ്ടപ്പെട്ടുന്ന് പറഞ്ഞിട്ട് കാര്യല്ല ഓരോ കുട്ടികളെ തീറ്റിക്കും വേണ്ടേ.
ആ തിന്ന് ആ അതന്നെ തിന്ന് കിട്ടാനാണ് മോളെ പണി ഉണ്ടാക്കാന ല്ല പണി വായത്തേക്കാവാനാ പണി.
അതെ ഐറ്റങ്ങളെ വയറ്റിലാവും വാണം. ചെറിയ മക്കളല്ലേ ചെറിയ മക്കളും അല്ലേ നാടൻ ഭക്ഷണം പറ്റൂല്ല ഇപ്പത്തെ
ഏയ് ഒരുർ കുറച്ച് ബിരിയാണിണ്ട് വെച്ചെടുത്ത കൊണ്ടെ ഐസ് ീമോ കേക്കോ അതൊക്കൊണ്ട് വെച്ചെടുത്ത് എത്ര പിന്നെ നിമ്മള് ഭക്ഷണ കൊടുക്ക്പക്കോ തീത്തച്ച കിട്ടാനാണ് പോ ഉ ഉണ്ടാക്കാംമക്ക് അത്ര ഇണ്ടാക്കാം ഇടെ മാറ്റ ആ പിന്നെ കാണാട്ടാ ശരി ശരി ആ